ഉം
കക്കീയ പ്പെന്താ പാട് ഇപ്പൊ റെഡി ആയില്ലേ ഞാൻ അതെ പറഞ്ഞത്
ഇല്ലേ അങ്ങോട്ട് പോരുന്നില്ല അങ്ങോട്ട് പോരുന്നില്ല ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോണില്ല
അത് രണ്ട് കോള് ഇങ്ങണ്ട് വന്നതിന്റെ ശേഷം ആണ്ട് വിളിച്ചാൽ മതി
ആഹ്
അപ്പ അങ്ങട് ശെരിയാവും പിന്നെ വേറെ എന്തൊക്കെയാ
അത കുളിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ദാ രണ്ടു വറ്റ് ചോറ് കയിക്കട്ടെ അതൊന്നും വേണ്ട ന്റെ ജോർ
ഉണ്ടാക്കലേ കഴിഞ്ഞോ ആഹ എന്താ കറി
വഷക്കണ്ട് ഇന്ന് കറിയാ കറി കുമ്പളക്കറുണ്ട് പക്ഷേക്ക് മീൻകറിിയുണ്ട് ഇവിടെ ലേസം അപ്പൊ ഞാനത് ഒരു തുള്ളി ചോറ് ഞാനന്ന് ളുഹറ് ബാങ്ക് കൊടുത്തി പന്ത്രണ്ട് മണിക്കര് ചോറ് കഴിച്ച കാരന ഭയര വിശപ്പുണ്ട് ഞാൻ ഇന്നരത്ത നിന്നണില്യ നേരത്തെ തിന്ന താ ഞതാ കെട്ക്കാ കെട്ന്നാ ഏഹ എങ്ങനെ
ഇന്ന്തേപോലെ ഞാന ലേശം ചോറന്നു മറ്റേ രാത്രി പരമാവധി തിന്നലില്ലതെ
ഞാനും കൂടുതലും തിന്നലൊന്നുമില്ല
ഭയങ്കര വിശപ്പ് അപ്പൊ ഞാനും തിന്നു ലേഷം ചോറ ഉം
എനിക്ക്നല്ല വിഷപ്പുണ്ട് ഞാവിഷപ്പുണ്ട് ഞാനാ പൊരി എന്തായാലും കേക്കണ ഭയ ഉണ്ട പയഞ്ച വീടാ
ഉള്ളൊക്കെ വൃത്തിയണ്ടോ
ഉള്ളൊന്നും കുഴപ്പില്ല
ഉം അടുക്കളൊക്കെ
നല്ല ചോരുണ്ട് നാല് റൂമൊക്കെ ഉണ്ട് പഴയ പേരായിട്ട് ചോർന്നത്തല്ല
ഉം ഉള്ളില് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ബാത്റൂമ ഉണ്ട് അടുക്കള ഭാഗത്തണ് അടുക്കളന്റെ അടുക്കളയി തന്നെ ങ്ങട് കേറാം
ആ ഉള്ളിലാ
ആ അകത്തന്നെ
അപ്പൊ പൊറത്തില്ലേ
പൊറത്ത് വേറണ്ട് കുൾമുറി വേറെ തന്നണ്ട് കേറും കിനറും കുൾമുറിയും കൂടെ അങ്ങനെ ഉണ്ട് പുറത്ത കൂടെ വേറെ കക്കൂസ് സ്വന്തം അതുകൊണ്ട് വീടുമ്പോ തന്നെ ഉള്ളത് പുറത്തകൊട പോവാ ഒരു കുട്ടിയയിക്ക ഒന്നും പോവില്ല അപ്പ ആത്തത്
ആഹ
ആരും പുറത്തു പോവല്ല കുളിക്കാനങ്ങല്ലആരും പുൊറത്തു പോകും ഏത് കനറിന്റെ അവിടെല്ല മുക്ക കുളിക്ക മുക്ക കുളിക്ക
ആന്താ പൈപ്പില് വെള്ളല്ലേ
ആട പൈപ്പ് വെച്ചിട്ടില്ല ഈ ഭാഗത്തക്കെ അങ്ങനെയാണ് കിണ മറ്റേയില്ല കിണറിന്റെ പടവും കൂടെ കൂട്ടിട്ട് വെച്ചൊരു കുളിമുറി ഉണ്ടാക്കും അങ്ങനെ നമ്മക്ക് അവിടന്ന് തന്നെ മുക്കി കുളിക്കാം മ്മക്ക്
ആ കിണറ് അപ്പോ അതികോം കുണ്ടില്ല
മ്മ് കെണറിന്റെ ഒരു അരു അരുന്ന് അങ്ങനെ കുളിമുറി ഉണ്ടാക്കും ആ ഭാഗമിങ്ങനെ മറച്ച് കെട്ടിട്ടുണ്ടാവും ബെഡ് ഷീറ്റിട്ട് ഇവിടൊക്കെ ഒരു വിധം വരേണക്കാ
ആ ഈ ചോർ ചോർന്ന പിന്നെപ്പോ നിങ്ങളെവിടെ കെടക്കുക
ഇവിടത്തെന്നെ മുക്കലോരോടത്തും പഴയ മാക്സി ശീലം ഇങ്ങനെ ഇടാ മായ ഇണ്ട് പെയ്താല് അടുക്കളയിലും ഡെയിനിങ് ഹാളിലും ഇവിടെ നാലു റൂമൊക്കെ ഇണ്ട് ഈ പെരക്ക് അങ്ങോട്ട് കൊണ്ടുള്ള ചെരിഞ്ഞ വാർപ്പില്ല അങ്ങക്ക് പെരയാണ്
ഏച്ചൂട്ടി ഏച്ചൂട്ടി അതോണ്ടാവും ആ ചോർച്ചല്ലേ
ഏറ്റുട്ടിയല്ല ഏറ്റുട്ടൊന്നൂല്ല ചെരിഞ്ഞ വാർപ്പാണ്
ആ വാർപ്പാണ്
ആ വാർപ്പന്നെയാനി ചെരിഞ്ഞ വാർപ്പിന്റെ പെരയാ ഓടൊന്നുമല്ല
ആ നിലൊക്കെ
നിലം കാവി
അപ്പൊ നിങ്ങക്ക് അതിന്റെ മോളിൽ സീ ഷീറ്റ് വാങ്ങിട്ടൂടെ
എന്തിനു മേല
വാർപ്പിന്റെ മോളിൽ
നാലു വെയിലൊണ്ട ഷീറ്റ് ദുരു തുരുമ്പ് പിടിക്കും അമ്മാതിരി
ഉം
നോക്കട്ടെ
എന്നാ അവിടെ നോക്കിട്ട് സിമെന്റ് ഇടന്നല്ലേ
കൊറേ ചെയ്തിക്ക്ണ് മതിയായിട്ടാ കൊറേ ചെയ്തിക്ക്ണ്
അത് എന്താ ചെരിഞ്ഞ വാർപ്പാതെങ്ങനെ ചെ
അ കരാറു പണി ഏറ്റെ
ഉം
ഓ വാർപ്പ് അവുത്തുന്നൊക്കെ വാർപ്പ് പൊട്ടി വീണിട്ട് കമ്പിയൊക്കെ കാണുന്നുണ്ട്
ഉം ആ ആ
നമ്മൾ കുട്ടിക്ക് തൊട്ടിയൊക്കെ കെട്ടണ ഹുക്കില്ലേ അതൊക്കെ അങ്‌ തുരുമ്പ് പിടിച്ചു പോന്നിക്ക്ണ്
അപ്പൊ കാലാ കാലം പയക്കണ്ടായിട്ടാണ്
പയക്കൊണ്ട് പിന്നെ പണി പോരാ കമ്പിയൊക്കെ വേറേ കാണാം
ഉം ഇപ്പത്തെ പെരേക്കെ അയിന് പണ്ടത്തെ പോലൊന്നും ഉറപ്പില്ല പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം അത് കഴിഞ്ഞാ നമ്മൾ പുതു ക്കെന്താന്നേച്ച ശരിയാക്കണം ആ ആ ആ അപ്പൊ പിന്നെ എങ്ങനെ
പക്ഷ എന്നാലും പയകള പേരെണ്
ഓ
ഓര് എന്തോന്നുള്ള ഒരിതുള്ളു
ഉം
ആ ആ ചോരുന്നു പിന്നെ വാടകൊന്നുഅല്ലല്ലോ വാടക ഇല്യാനല്ലേഉള്ളു വാടകെ
അത് അരുടെ കുടുംബകാരതാ.
എന്താ ഞമ്മളെ ഞങ്ങൾ പാർട്ടി വരങ്ങെയാണ് ഇതി ഇപ്പോ നാത്തൂനുക്കാ. വസ്തു കാലം നമുക്ക് നിക്ക പെര ആവുവോളം
ആ ഞങ്ങൾ തറവാട്ട് ഓഹരി വെച്ചപ്പളോ നാത്തൂന് അയ്ക
ആ നാത്തൂൻ കാണ് ഇത് ഒരീൽ
ആ അങ്ങനെ അങ്ങനെ കൊടുക്കാൻ കഴിയും ഈ ആ മ്മക്കൾ ഇണ്ടാവുമ്പോ എങ്ങനെ പെര കൊടുക
അങ്ങനെണ്ടായും ഇനിയിപ്പം പറഞ്ഞിട്ട് പറയും അപ്പൊ ഒരു വലിയ സംഭ. വം ഇപ്പ പറയാൻ നേരമ്പോ ആ
അല്ലെ അല്ലെ രണ്ടആൺ കുട്ടികള് ഉണ്ടായിട്ട് അഴച്ചൊക്കെ ഓക്ക സ്ഥലം ഒക്കെ കൊടുക്കുകന്നല്ലാതെ?
ആള് മനസ ഉണ്ടായിരുന്നു അത് മുതല് ഇവിടെണ്ടോന്നുന്നു കൊറച്ചൊക്കെ പിന്ന ഒക്കെ നമ്മള് കാത്തിരുന്നോളു കാത്തിരുന്നിപ്പം കേസായി.
എങ്ങനെ
ആ അമ്മത്തോക്കെ അമ്മായിയമ്മ ഉണ്ടാവോ എന്താ മൊതലിൻ മേൽ പ്രശ്നം ആയിട്ടോ?
ഇല്ല അത് അന്റെ ചെറുപ്പത്തിൽ തന്നെക്കെയുള്ള കാലത്തുള്ള കേസ്. അപ്പൊ ഈ ഇപ്പ ഞങ്ങ
ഉം. ത തറവാട്ട് മുതലുമേലുള്ള കേസുകളാല്ലേ?
അത് കൊറേഇപ്പ കൊറേ മരുപ്പോള് നടന്ന് കേസ് അയക്കുക. മൊതലുണ്ട്. പക്ഷെ ഇപ്പ ഞങ്ങൾ പാർക്കണത് ഇതില് നാല് സെന്റ് ഉള്ളു. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും മാണ്ടാന്ന് ഞങ്ങളും പറഞ്ഞു ഞാൻ കുമ്മാണ്ടാന്ന് ഒരഅമ്മായിയുടെഅടുത്തുന് നാല് സെന്റ് ഒരഅമ്മായിയുടെ അടുത്ത നാല് സെന്റ് ഉപ്പാന്റെ നാല് സെന്റ് ഓൾക്ക് കൊണ്ടു കൊടുത്തു. അവൻമാരാരും വാങ്ങിച്ചില്ലേ നാല് സെന്റ് ആ ഓർക്ക് ഒക്കെപരം കൂട്ടി ബംഗ്ളാവന്ന അത്യാവശ്യം ഉണ്ട് എല്ലാവരുടെയും
ഉം.
ആ പെര കണ്ട നിങ്ങള്? ഏ ഏത്തപ്പ പേര പൊളിഞ്ഞാടനയിക്കന് എന്നാപ്പ പൊളിഞ്ഞാടാ വിചാരിച്ച കപ്പ ഒരു കത ആക്കും അടുപ്പ അടുക്കള അടുപ്പും വീത ഇ സീറ്റ് ഇട്ടിട്ട് അവിടെ അടുപ്പ് ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞത് ആാണ് എവിടെ വച്ചി ചോറും കറങ്ങുന്നത് അതാ അടുപ്പന്ന് പോകങ്ങട്ട് കത്തിക്കുമ്പോത്തിന് ഔത്തക്കന്നകെ വരും
ആ
അങ്ങത്തെ കൊറെ അവസ്ഥയാണ് ആരാ
ഇന്താക്കട്ട് താനീ കൂടെ പൊട്ടിച്ചാട്ട കൊണ്ടോ
കലിയിൽക്കൂടെ എന്റെ കുട്ടികള ഒരു ദസം കളിക്കുമ്പോ വാർത്ത ഒരു പാകടം വട്ടത്തിൊരു സാധനം പൊക്കിയിട്ടാണ് നിലത്തുകാണ് വീണ് അധ ക പടക ഒരു ദിവസത്തെ മാരി ഞങ്ങൾ ചായയ്ന് ഞങ്ങളെല്ലാരും കൂടെ കുട്ടിയേളും ഞങ്ങളൊക്കെ കൂടി ഇര്ന്ന് ഓതും വായ്ക്കും അപ്പൊ ഒരച്ചങ്ങ് കേട്ട് അപ്പൊ അടുക്കളേല് റേക്ക് മ്മന്ന് ഈ ചുമനിക്കൂടിന്റെ അടുത്തെ റേക്കുമ്മന്ന് ഒരു കഷ്ണാണ്ട് വീണു അങ്ങനെ ഓരോ കഷ്ണം ഓരോരുത്ത് കുട്ടിയേളൊന്നും തൊട്ടി കമ്പി ആ ഹുക്ക് മ തൊട്ടിട്ട് കിടത്താ റ്റൂല്ല നേരം വെള്ത്താ നെൽത്തുണ്ടാവും പൂക്കൊക്കെ തുരുമ്പുട്ച്ട്ട് അങ്ങനെ അങ്ങനക്കയ്ക്കുണൂ ഉം എന്തായാലും നമ്മുക്കൊക്കെ വേണ്ടി പ്രാർത്ഥി നമ്മുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കു നിങ്ങക്കൊക്കെ നമ്മളും പ്രാർത്ഥിക്കാം
ഇൻഷാ അള്ളാഹ് പ്രാർത്ഥനേൽ എല്ലാരും എല്ലാരിം ഉൾപ്പെടുത്തലുണ്ട്
ആഹ്
ദ്ധിമുട്ട് അനുഭവിക്ക്ണോലെ
പേരല്യാത്തോർക്ക് അതിന്റെ വേദന ഇപ്പം ഇങ്ങൾക്കറിയാ ഇങ്ങള വേദന ഞങ്ങൾക്ക് പത്ത് ത്യത്തി പറയാണെങ്കിൽ ഇതൊക്കെ ഈ അവസ്ഥകൾ ഇതൊക്കെ ഞാനും കല്യാണം കഴിഞ്ഞൊന്നന്നൊന്നും അറിയില്ലേനി ഇവടെ ഇത് നമ്മളതല്ല സ്ഥലം ഇത് പെര നമ്മളതല്ലാന്നൊക്കെ നമ്മൾ അറില്ലേനി പിന്നെത് അറിഞ്ഞോക്കുമ്പം ഇൻക് സത്യത്തി നിക്ക പൊറുതി ഇണ്ടായ്ന്നില്ല നമ്മ ള് നല്ലൊരു പെരം കുടിം സ്ഥ ലൊക്കെ ഉള്ളോടത്ത് ന്ന് മന്നിട്ട് ഇത്രേ ത്യാഗം സഹിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇബടെ ആക്കും തൂക്കും ഇതൊക്കെ കേട്ട് നമ്മള് നിന്നിട്ടും നമ്മളറിയില്ലേനി പിന്നെ അറിഞ്ഞപ്പോ നമ്മുക്ക് ഒക്ക് നല്ല വിഷമംണ്ടായി നൽ ല്ലം കരഞ്ഞ് വാപ്പിച്ചിനെ ഏതാലും അപ്പ മറ്റാള് ഗൾഫിലായിന്നു അന്ന് രണ്ടമ്മായേളാണ് ഇപ്പാക്ക് രണ്ട് പൊങ്ങന്മാര അവരടത്ത് ങ്ങളട്ത്തും നാലീച്ച സെൻ്റ് ആള് വാങ്ങീനി പക്ഷെപ്പാന്റെ പേരിലേന്നാ മുതല് ഇപ്പൊ നമ്മക്ക് മരിക്കോളത് എയ്തി തന്നിട്ടില്ല. ഇന്റെ മോൻ വാങ്ങിയതാണിച്ചിട്ട് ഇപ്പ നമുക്ക് തന്നിട്ടൂല്ല ട്ടോ മുതല് മരിച്ചി പ്പ മരിച്ചേരെഷം അമ്മായേളൊക്കെ പറഞ്ഞു ഓൻക്ക് ഒന്നും ഇല്ലല്ലോ ഓൻക്ക് പെ പെണ്ണും കുട്ടിയേളും മൂന്ന് കുട്ടിയേളും ആയി ഓനു ആയി ഓല് ഓൽക്കൊരു പെരണ്ടാക്കണെങ്കി ഇത് രണ്ടും ഓൻക്കു എഴുതി കൊടുക്കണം ഞങ്ങളൊക്കെ ഇപ്പ ഇബലോട് പെങ്ങമ്മാരോടർഞ് ഓലൊക്കൊ പ്പ്ട്ടന്നു. അതോണ്ട് ഞങ്ങൾക്ക് അള്ളാ അങ്ങനൊരു വയ്യ് ഞങ്ങക്ക് തന്ന് ആഹ് എട്ടര സെൻ്റ് അയ്ത്തര ബെനിക്ക് കൊടുത്ത് ഇന്റെ എളച്ചൻക്ക് കൊടുത്ത് എട്ടര ഒമ്പത് സെന്റോളം ഉണ്ടായി നി നാലര സെന്റ് ഇപ്പാൻ്റെതും ഞങ്ങളേത്തെ ഞങ്ങളെ എട്ടരത്തെ അരിം കൂടെ കൂട്ടിട്ട് ഓൻക്ക് അവ്ടെ അഞ്ച് സെന്റ് ആക്കി കൊടുത്തു ഇപ്പാന്റെ ഓരി നാലര വേറും അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് അമ്മായേളെ മുതൽ പോയി ആളന്നെയാണ് പൈസ കൊടുത്തുക്കുണു അന്നത്തെ കാലത്ത് ഗൾഫിലായ്ന്നന്നെന്നെ പൈസ കൊടുത്തിട്ട് വാങ്യ തെന്നു. അ ഇഞ് പോണ്ടച്ചിട്ട് നമ്മള നമ്മളെ സ്ഥലത്തിനോട് കൂടിട്ട് തന്നെണ് അപ്പൊ ഓല് വാങ്ങിയതേനി. പക്ഷെ അത് ഇപ്പാരെ പേരിലേനി മുതലൊക്കെ മരിച്ചേനിവന്നപ്പോ ബല് അമ്മയോള് കൊടിട്ച്ച് ഓൻക്ക് കൊടുക്കണം എന്തായാലും കൊടുക്കണം ഓന് വാങ്ങിയതാ ഞങ്ങക്ക് ഓനാണ് പൈസ തന്ന്ക്ക് പറഞ്ഞ് അപ്പൊ പിന്നെ എല്ലാരും ഒപ്പിട്ടന്ന് അതോണ്ട് ഞങ്ങക്ക് കൈ നനയാതെ ഞങ്ങളെ കണ്ണും നനഞ്ഞില മനസ്സും വേദനിച്ചില അന്നങ്ങനൊരു സാധനം കന്ന് അങ്ങനെരു വയ്യള്ള കാണിച്ചെന്ന് പി ഏഹ് അതിന് ഞാൻ ഒരുപാ